എന്താ വിശേഷം
എന്താ ചെയ്യുന്നേ
ഞാൻ പ്പൊ ഡ്രസ് ഒക്കെ ഇണ്ടായി നൽക്കിയത് കേക്ക്ണില്ലാ
ആഹ് പ്പൊ കേൾക്കുന്നുണ്ട്
ഡ്രസ്സേ കുട്ട്യേളൊക്കെ സ്കൂൾക്കോയിട്ട് കൊറചേരൊന്ന് ഫ്രീയാ വെർതെ പ്പോ അത് കയ്ഞ്ഞാണ്ട് ഡ്രസ്സ്ണ്ടയ്നി കൊറേ അൽക്യേത് കൊട്ന്ന്ട്ട
അതെ അല്ലാ കുട്ട്യേളൊക്കെ എത്രാ മ അപ്പൊ അല്ല ആഹ് വിടെം പോയി ര ഉം മൂത്താള് ചെറിയ ആള് ഒന്നര വയസായിട്ടൊള്ളു മൂത്താളപ്പന്ന് പറഞ്ഞയച്ചു പ്പ ങ്ങനെ വെറുതെ ഇരിക്ക്യ അത് എൽ കെ ജില് ഇപ്രാവശ്യം ചേർത്തീട്ടൊള്ളു
ഏഹ് ഇൻ്റെ വൽത് എട്ടിലും ചെർത് ഒന്നിലോ
അതെ
ഉം പണ്യൊക്കെ കയ്ഞ്ഞൊ
ആ പണ്യൊക്കെ കഴിഞ്ഞ്ങ്ങനെ ഇരിക്യാണ്
ഏ ചോറും കറ്യൊക്കായൊ
എല്ലാം ആയി, നാല് മണിക്ക് നീക്കും.
ഏഹ് അപ്പൊ എന്താ അത്ര നേരത്തെ.
ക്ക് ആശാല് എ എള വെല്യഎളച്ചന് ഏഹ് കോട്ടക്കൽ ആര്യ വൈദ്യശാലാണ്, പണി അപ്പൊ ഓന് രാവിലെ ചോറും, കറിയൊക്കെ, കൊണ്ടകണം. അപ്പൊ, എളച്ചി നീക്കു, ആ സമയത്ത്, ഉം, എളച്ചി ആ സമയത്ത് നീകുയ്യ്, അപ്പൊ എളച്ചി നീ അപ്പ ഞാനിങ്ങനെ, കെടന്നൊറങ്ങണെ, ശരിയാവില്ലലോ, ഓൾ നീക്കുമ്പോതന്നെ, എല്ലാ രാവി എല്ലാർക്കുംള്ള, രണ്ടു നേരം, വെക്കലാണെ
ആഹ്, ആഹ്, രാവിലെ നേരത്തെ, വെക്കണോണ്ട്, വൈകുന്നേരം ആമ്പോക്കെ, ഇതാവലോ.
അത് വലയും, അപ്പൊ പിന്നെ, പിന്നെ ന് പറ്റൂല്ലേ, രാത്രി വലഞ്ഞ, ചോറൊന്നും. ചൂടോട് കഴുമ്പോ, അതൊരു വൃത്തിയാണ്, പറയും. അപ്പ രണ്ട് നേരം, വെക്കറയുമ്പോ, ബുദ്ധിമുട്ടൊന്നും ഇല്ല, വൈകുന്നേര ആയ, ച്
ഏഹ്, വെറുതെ ഇരിക്കാലേ, എല്ലാം കഴിഞ്ഞിട്ട്.
എല്ലാം കഴിഞ്ഞ്, പിന്നെ വെറുതെ, ഇരിക്കും, കിടന്നുറങ്ങും. ഏഹ്, കുട്ടി എന്ന നാല മണിക്ക്, നീക്കണണ്ട് ആഹ്. പകലോറങ്ങും. ഇപ്പ മോള ചെറുത ഉറങ്ങുന്ന, സമയത്ത് ഞാൻ ഉറങ്ങും, എന്നിട്ട് പിന്നെ, ഉച്ചക്ക് നീ ചോറ്ന്ന നേരത്ത് നീക്കും, ചോറ്ന്ന് നീ നീക്കി, നീറ്റിയതിന, ന് ശേഷം പിന്നെ, നാളെ ത്തെ, നാളത്തേക്കുള്ളതൊക്കെ, ഇന്നരിഞ്ഞു, വെക്കല. ആഹ്, ഫ്രിഡ്ജിൽക്ക് വക്കും, ആഹ്. താവ് മ്പോ നാളെ
നീറ്റ്, ആഹ്, അതെ, നീറ്റ വേഗം ഉണ്ടല്ലോ.
എന്നും, അങ്ങനെ തന്നെണ്, അത് ഓണം വിഷുന്, അങ്ങനല്ല, എല്ലാ ദിവസവും ഞങ്ങള് തലേന്ന്, ഒക്കെ അരിഞ്സെറ്റക്കി, വെക്കും, ഉപ്പേരിക്കുള്ളതായാലും, കറി ക്ക്ള്ളതായാലും, അരിഞ്ഞ് സെറ്റാക്കി, വെക്കും, ന്നാ പിന്നെ, പിറ്റേ ദിവസം, അതെടുത്ത്
അമ്മേം, അച്ഛനൊന്നുംല്ലേ.
അമ്മ ണ്ട്, അച്ഛന് ഇല്ല, അച്ഛൻ മരിച്ചിട്ട് രണ്ട് മൂന്ന് മൂന്നാല് വർഷായി, പിന്നെ രണ്ട അനിയന്മാരാണ്, ഒരനിയൻ കല്യാണം കഴിച്ച്, ഓനോരു കുട്ടിണ്ട്, പിന്നെ, ചെറിയ ആഹ്, ഞാൻ മൂത്തത്, ചെറിയ അനിയന് കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണപ്രായം, ആയി, നിക്കാണ്.
ഏഹ് പെങ്ങമാരില്ലാ?
പെങ്ങന്മാരില്ല, മൂന്നാൺകു
ഏഹ്, വന്നോലന്നെയാണ്, പങ്ങന്മാര്ല്ലേ.
ആഹ്, വന്നോരന്നെയാണ്, ഇവിടുത്തെ, പെൺമക്കള്. ഓർക്കങ്ങനെയാണ്, അത് പെൺകുട്ട്യാളില്ലാത്ത വീട്ടിക്ക്, ചെല്ലുമ്പോ, പെൺകുട്യാളോട് ഒരിതാണ്.
പിന്നെ അങ്ങനെ തന്നെയാണ്, ങ്ങൾക്ക്, പെൺകുട്ടിയൾണ്ടോ?
ഇക്ക് രണ്ട് പെൺകുട്ടികള്. അതോണ്ട്, ഭയങ്കര, കാര്യമാണ്, ഏഹ്. ആഹ്, ഇക്ക് രണ്ട്, പെങ്ക് അത്, ആഹ്, എനിക്ക് ഫസ്റ്റത്തത്, സാധാ, പ്രസ രുന്ന കേട്ടോ, രണ്ടാമത്തേത്, ഇതായിപ്പോയി, എന്താ പറയാ ഓപ്രശ്നയിപ്പോയി, എന്തവച്ചാല് ഫസ്റ്റ്ത്തെത് പക്ഷെ, എങ്ങനെ നമ്മള്, കുടിൽട്ട്ട്ക്കൂല്ലേ, കുട്ടീനെ അങ്ങനെ എട്, അങ്ങനെ ചെയ്തത്, ആഹ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ല, അങ്ങന ചെയ്ത, ചില കുട്ടികൾക്കൊക്കെ, എന്തേലും ഞങ്ങളവിടെ, അയൽവാസിക്ക് ആഹ്.
എന്നിട്ട് പിന്നത് ലെവലായി ഞങ്ങള് ഉഴിഞ്ഞ് ഉഴിഞ്ഞ് റെഡിയാക്കിയതാ കുട്ടീന്റെ തല.
ഈ കുട്ടിക്കുണ്ടല്ലോ നരമ്പിന് എന്താ പ്രശ്നം വന്നിട്ടേ ബുദ്ധിക്ക് കൊറവാപ്പോ. കുടിലിട്ട് വലിച്ചിട്ടേ
അങ്ങനെ ശരിക്കും വലിക്കാൻ പാടില്ല പക്ഷെ എന്താച്ചാല് എനിക്ക് വെള്ളം പോയി വെള്ളം പോയപ്പോ. എന്താ തീരെ വെയ്യാതായപ്പം അതായത് ഈ കുട്ടികൾ പറഞ്ഞാ വെള്ളത്തിൽ കൂടി ഇങ്ങട് വര്യല്ലേ ശ
ആഹ് അങ്ങനെയാവുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവല്ലോ ബസവം ആദ്യം വെള്ളം പോയി കയിഞ്ഞാലാണ് ആഹ്
ട്ടി വരുന്നില്ല അപ്പൊ കൊറേ അവര് ശ്രമിച്ചോക്കി അപ്പഴും വരുന്നില്ല. പിന്നെ ഇന്നെക്കൊണ്ട് പ കഴിയണ പരമാവധി അത് രാവിലെ തലേന്ന് രാത്രി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പുലർച്ചെ ഒരു നാല് മണി അഞ്ച് മണിക്ക് ഈ ലേബർ റൂമില് കയറിയതാ ഞാന് എന്നിട്ട്. പിന്നെ വൈകുന്നേരം നാലേകാലിനാവുമ്പോഴാണ് പ്രസവിക്കുന്നത്.
വേദന സഹിച്ച് സഹിച്ച് ആകെ ഇതായിക്കൂല്ലേ കൈ
എനിക്ക് അങ്ങനാണ്ട് വേദന വരുന്നില്യ. ഈ വെള്ളം പോയപ്പഴേ അപ്പൊ എന്ത് ചെയ്തു ഒരു മ രുന്ന് വെച്ചു മരുന്ന് വെച്ചപ്പോ സഹിക്ക് ഇപ്പ വരും ഇപ്പ വരും കുട്ടീന്നൊള്ള
അപ്പ വേദന കൂടും നല്ലോ വേദന കൂടും ഉം
നയിച്ച് ഞാൻ വിചാരിച്ച് ഞാന് ചത്തിട്ടുണ്ടാവോന്ന് എനിക്കിനീ ഈ ലോകം കാണാൻ കഴിയില്ലേന്നൊക്കൊയിരുന്നു ഞാന്.
പ്രസവവേദന എന്നാ മരണവേദനന്റെ പോകന്നെ എന്ക്ക് പിന്നെ വേദന അറിയില ട്ടോ എനിക്ക് വേദന ഉണ്ടവൊല്ലന്നോല്ല രണ്ടിനും ഉണ്ടായിട്ടില്ല അതോടെ ഇന്നോ അങ്ങന
ആഹ് ചെലര്ക്ക് അങ്ങനെയാണെങ്കില് ഓപറേ ചെലര് പറയും ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നല്ല വേദനായിരുന്നു ട്ടോ യ്ക്ക് അപ്പ അയിനോട് ഞാൻ പറയും ആഹ് തരിപ്പ് വിട്ടതിന് ശേഷം എനിക്കൊന്ന് യ്ക്ക് അപ്പം ഞാൻ എല്ലാരോടും പറഞ്ഞിന്ന് ഓപ്പറേഷൻ വേണ്ട. സാദാ പ്രസവാണ് നല്ലത് കാരണം അത് അപ്പുള്ള ആ വേദന സഹിച്ചാൽ പിന്നൊരു വേദന
വേദന ഉണ്ടാവൂല്ല ഉം ഇതായാല് ഇനിക്കും അങ്ങനെ ന്നെയാണ്. നമുക്ക് ബെഡ് മ്മേന്ന് ഒന്ന് നീക്കാൻ കയിയൂല കട്ടിൽ മേന്നൊന്നും.
ആഹ് എനിക്ക് തീരേ വയ്യായിരുന്നു സഹിക്കാൻ പറ ഞാഎന്നിട്ട്. ഇന്റെ ഒരു ഉം വല്യച്ഛന്റെ മോളുണ്ട് ഓള്പ്പ അടുത്ത് പ്രസവിച്ചു കുട്ടീന് ഇരു പത്തെട്ടിപ്പ കഴിഞ്ഞ ഞാറാഴിച കഴിഞ്ഞിട്ടേള്ളു. അപ്പൊ ഓളോട് ഞാൻ പറഞ്ഞു ഓളും ഇങ്ങനെ ഗർഭിണിയ സമയത്ത് ഞാൻ പറഞ്ഞു എടീ സാദാ പ്രസവം ആയിക്കോട്ടെ എന്താ ഓപ്പറേഷൻ ഇരിക്കട്ടെന്ന് പക്ഷെ പക്ഷെ ഓൾക്ക് ഓപ്പറേഷൻ കഴിഞ്ട്ട് ഓൾക്ക് അയിന് മാത്രം പ്രശ്നംന്നും ല്യ
ചെലൽക് ചെല ശരീരത്തിന് അതിന് അങ്ങനെ വേദന ഉണ്ടാവൂലേ ചെല ശരീരത്തിൽ ഭയങ്കര വേദനയായ്ക്കാനും
അയ്യോ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്.
ട്ടോ അഞ്ചീസം കഴിഞ്ഞാ പിന്നെ ലെവലാവും.
ആഹ് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടെണി ക്കാനൊന്നും പറ്റൂലേരുന്നു അന്ന് അപ്പൊ അന്ന് നമ്മളുണ്ടാവുമല്ലോ നമ്മള് സ്വന്തമായിട്ടെണീക്കൂല അതൊക്കെ വേറെ
ഇല്ലില്ല അന്ന് കയ്യൂല അന്ന് ഞമ്മളെ താങ്ങണം ഒരാള് ബാക്കില്
പിറ്റേ ദിവസം നമ്മളൊട് നടക്കാൻ പറയല്ലോ നടന്ന് കഴിഞ്ഞ് ഞമ്മള് അയ്യോ കണ്ണ്ന്ന് എന്തൊക്കെയാണാവോ എന്തൊക്കെയോ അതേപോലെ
ഒന്നും വേണ്ട
എന്നിട്ട് അന്ന് ഓപ് ഓപ് ഒപ്രഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നെ അവിടേക്ക് കൊടുന്നു അപ്പൊ ഞാനൊന്നോക്കേ ആയി ഈ പ്പ ഇങ്ങനെ ഈ മെല്ലെ മെല്ലെ ഇരുന്നപ്പം ഞാൻ പ ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി ഭക്ഷണൊക്കെ കൊടുക്കാ ർഞ്ഞു ഞാന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേര്ന്ന് കാണിച്ചിരുന്നത്.
ഞാനും അങ്ങൻത്തന്നെ രണ്ടാമത്തെ അവടെനി.
ഏഹ് എന്നിട്ട് അവര് പർണു ഇങ്ങള് ഉംന്താ ചോറൊക്കെ കൊടുത്തോളി പർഞ്. അന്ന് നമുക്കൊരു വിശപ്പാണല്ലോ. ഈ പ്ര സവം കഴിഞ്ഞാലോ ഓപറേഷൻ കഴിഞ്ഞാലോ ഒരു എന്താ പറയാ വെശന്നിട്ട് ഇങ്ങട് പറയ സഹി
വെശ് ആഹ് ക്ഷേ തിന്നാന് പേടിയേകാരം.
പക്ഷെ ഞാനന്ന് ഇൻ ക്കറീല്ലല്ലോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചാ ഇങ്ങനെ പ്രശ്നംണ്ടാവുംന്ന് ഇക്ക്യറീല്ലല്ലോ. ഞാനെന്തെയ്തു ഓര് ഏഹ് ഭഷ് ഡോക്ടർ വന്ന് പറഞ്ഞതല്ലേ ഭക്ഷണം കഴിക്കാൻ കണ്ടപ്പോ ഞാന് അമ്മ ഇന്നോട് പർണു. അമ്മ നല്ലം ചീത്ത പറഞ്ഞു എന്താ ഭക്ഷണം കഴി ക്കാൻ അങ്ങനെ പാടില്ലാ ഇന്നട്ട് അമ്മ തുള്ളി ചോറ് ഒര പിടിയില്ല്യ. ചോറും തുള്ളി കറിം ഒഴിച്ചന്നിട്ട് പർണു ഇത്ര കഴിച്ചാമതി ഞാനത് വാരി വലിച്ച് ആക്രാന്തത്തോടെ കഴിച്ചിട്ടോ. വെള്ളും നലോണം കുടിച്ച് പിന്നിം ചോറ് ഞാൻ അമ്മനോട് ചോയി ക്ക്യ. അമ്മ പറഞ്ഞ് ചോറ് ഇനി തരൂല അങ്ങനെ അൻക്ക് കഴിക്കാൻ പാടില്ലാ എന്നർഞു.
അത് അങ്ങനെയൊന്നുല്ല. പക്ഷെ ഇൻക്ക് ഫസ്റ്റ്ത്തീന് അങ്ങനെ ഓക്കേനി. രണ്ടാമത്തീന് ഇവലെല്ലും കഴിച്ചോണ്ടി പർഞ്ഞിനി എല്ലും കഴിച്ചും ചെയ്തീനി. പക്ഷെ ഇൻക്ക് പേട്യേനി കഴിക്കാന്.
ആഹ് നമ്മളെ ഈ പഴയ ആൾക്കാര്ണ്ടല്ലോ. അവര്ടെ ചിന്താഗതി എന്താച്ചാല് ഒന്നും കഴി ക്ക്യാം. പക്ഷെ ഡോക്ടർ പറഞ്ഞെന്താച്ചാ ഉള്ളിലുള്ള മുറിവുകൾ ഒറങ്ങണം ഒണങ്ങണംന്നുണ്ടെങ്കില് നമ്മള് നല്ലോണ്ണം എരിവും പൂളിയും ഉള്ള ഭക്ഷണം കഴിക്കണം.
അതന്നെ. അല്ലാതെ പ്പം ഞമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് കര്തി എങ്ങനെപ്പോ അയിന് എന്തെലും സംഭവിക്കണ് ഞാൻ അതാ ആലോയിച്ചത്.
ആഹ് ഇ പക്ഷെ അന്ന് ഞാൻ കഴിച്ച സം കഴിച്ചു കഴിഞ്ഞപ്പതന്നെ എനിക്ക് വേദനോണ്ട് സഹിക്കാൻ വയ്യ. അപ്പെന്താ ഉം നു അതായത് ആ എരിവും പുളിയും അയിന് തട്ട്ണോണ്ട് ആ നീറ്റൽ വരാണത്. എൺ ഡോക്ടർ പർഞ്ഞു ഇന്നട്ട് ഞാൻ അവിടുന്ന് ഡിസ് ചാർജ് ആയപ്പഴും ഡോക്ടർമാരൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങൾ എല്ലാ ഭക്ഷണം കഴിക്കരുത് എണ്ണ പലഹാരം കഴിക്കരുത് ഇത് കഴിക്കരുത് മ റ്റത് കഴിക്കരുത് ന്ന് നിങ്ങൾ അങ്ങനെ അതായത് കൂടുതൽ എണ്ണ കഴിക്കണം ന്നല്ല പക്ഷെ എന്നാലും വെരുവും പുളിയും ഒക്കെ നല്ലോണം കഴിക്കണം ഹേ
യ്യോ അങ്ങൻത്തൊക്കൊയിവാക്കിയാ മ
കാരണം ഇങ്ങക്കൊരു ആരോഗ്യം വേണ്ടേെന്നാ പറഞ്ഞത്. പക്ഷെ ഇന്റെ വീട്ടിലെത്തിയ പ്പെനിക്കൊരാ അൻ എത്ര നാപത് ദിവസം വരെ എനിക്കൊരു സാധനും മര്യാ
തന്ന് ഇൻക്ക് പയ്നഞ്ചീസം അത് കഴിഞ്ഞിട്ട് തരാതെന്ന്ട്ടൊള്ളൂ. പയ്നഞ്ചാമത്തെ ദിവസം പിന്നെല്ലും
ക്ക്യി ഒന്നാമത് ഇന്റെ അമ്മ രണ്ടും ഓപ്പറേഷനേര്ന്നു. ഇന്നിം ഇന്റെ അനിയനിം ഓപ്പറേഷനേര്ന്നു. അപ്പൊ അമ്മ ഭയങ്കര ചി ട്ടയോട് കൂടി ര് ന്ന്.
ആ ആ ലെവൽലെന്നെ ഇങ്ങളിം കാട്ടി ല്ലേ.
ആഹ് അപ്പൊ ഒന്നും തരൂല. ഒരു സാധനം എങ്ങനാ പറയാ ചെൽപ്പം ഈ കോഴിമുട്ടൊക്കെ കുരുമുളക് തുള്ളിട്ടിട്ട് അങ്ങനെ തെരും. പിന്നെ ഒരൂസം ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാ ത്ത വയറുവേദനായിരുന്നു എനിക്ക് അങ്ങനെ അപ്പൊ വയറിന് നീർക്കെ ട്ട്ണ്ട്ന്ന് പറഞ്ഞപ്പോ ഡോക്ടർടത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഹെ അഹ് അമ്മ അതേപോലെ വയറ് നമ്മള് കെട്ട്വല്ലോ പക്ഷെ കെട്ടാൻ പ ആഹ് കെ ട്ടാൻ പാടില്ല്യാന്നാ ർഞ ഡോക്ടർ. ഉം ഞാൻ അവിടുന്ന് ഡോക്ടറെ കാണിക്കാൻ പോയപ്പം ചി ച്ചക്ക നമ്മൾ നോക്ക്വൊല്ലോ
വെല്ലേ ഇങ്ങനെ പിന്ന് കുത്തിച്ചോ അങ്ങനെ വെല്ലെ ഒന്ന് ചെയ്യാന്ന് അല്ലാതെ നല്ലോണം കെട്ടാം പാടില്ല.
ആഹ് അപ്പ ഡോ ക്ടർ പറഞ്ഞു ന്നോട് ഇങ്ങളിത് വയർ കെട്ടണ്ട ആവശ്യല്ല. ഇങ്ങളെ പ്രസവം കഴിഞ്ഞാ ഇങ്ങൾ കൊറ ച്ചങ്ങട് കഴിഞ്ഞ ഇങ്ങളെ വയറ് തന്നാലെ കൊറയും. ഇത് കെട്ട്യാലൊന്നും കൊറഞ്ഞു കൊറയണം എന്നൊന്നുല്ല്യാറ്ഞ്ഞു. ന്നിട്ട് ന്നട്ട് സ്റ്റിച്ചിനേ ഇൻഫെ ഇതിന് ഇത്ണ്ടായിരുന്നു എന്താ പറയാ ഈ ഈത് പഴ്പ്പ് പഴ്പ്പ് വന്നിട്ട്ണ്ടായിരുന്നു. ഒരു ചോഗന്നാ കളറയിട്ടോളേന്നു അത് എന്താച്ചാൽ ഇവൾ ചെറിയ മോൾ ള് ശരിക്കും പോലെ ഒറങ്ങൂല രാത്രി ഞാൻ ഇരിക്കും ന്നിട്ട് പാല് കൊടു ക്കാൻ വേണ്ടി ഇരുന്നങ്ങനെ കൊടുക്കുമ്പോ ഈ ഈ വയറ് അങ്ങട് ചാടില്ലേ നമ്മള് തൂങ്ങി കെടക്കൊല്ലോ നമ്മൾ ആ സമയത്ത് വയറ് അപ്പൊ ഈ സ്റ്റിച്ചിമ്മെ തട്ടുമ്പോ വയർ തൂങ്ങി കെടക്കുമ്പോ അത് നീ ഈ നമ്മള് വെയർപ്പ് വരുമ്പോ ആ വെയർപ്പിന്റെ വെള്ളം അയിൽ തട്ടീട്ട് അങ്ങനായതാണ്. എത് മ്മെ പഴ്പ്പ് അപ്പോ അന്ന് കൊറേ വേദന സഹിച്ച്
ഉം ന്നാ ശെരി ഞാൻ വിളിക്കാട്ടോ?
ആഹ് ശെരി